ഹലോ
കേൾക്കുന്നില്യേ
ആഹ് ഉണ്ട് ഉണ്ട് എന്നിട്ട് ഉച്ചയ്ക്ക് എന്താ ഭക്ഷണം എന്താ കറിയൊക്കെ
ഏയ് നമുക്കൊക്കെ ഒന്നും നോക്കിയിട്ടില്ല എന്താങ്കി ഇന്ന് മീൻ കിട്ടുവോ ചിക്കനാണോ എന്താന്ന് അറിയില്ല
പിന്നെ വേറെന്ത്
എപ്ളാ ഇനീ അടുക്കളേക്ക് എറങ്ങണേ
അടുക്കളേൽക്ക് എറങ്ങണം കൊറച്ചൊരു ഇപ്പോ സമയം ഏഴ് നാല്പത്തൊൻപത് എട്ട് മണി ആയിട്ടില്ല
എന്നും തൊടക്കൊക്കെ ചെയ്യോ
ആഹ് എന്നും തൊടക്കും തൊടക്കാഞ്ഞാ പറ്റൂല്ല ഇവര് സ്കൂളിട്ട് വന്ന് ആ സ്കൂള്
ആഹ് ഇവരും പറയും എന്നും എന്തിനാ തൊടക്ക്ണേ എന്നും എന്തിനാ തൊടക്ക് എന്നിട്ട് ഞാന് മേലെ തീരെ തൊടക്കലില്ല അടിയിൽ എന്നും സ്ഥിരായിട്ട് തൊടക്കും ഇങ്ങൾ പറഞ്ഞേതി തൊടക്കാഞ്ഞാല് ഒരു പൊറുതിയേടാണ് ആഹ് ഒര് എന്തോ പോലേണ് ആഹ്
ഇപ്പം വിചാരിക്കും പക്ഷെ എന്നാലും ഒരു അടിച്ചു വാരി കഴിഞ്ഞാല് തൊടക്കാഞ്ഞാ ഒരു സുഖം ഉണ്ടാവൂല്ല അപ്പ എന്നോട് ഇവരു പറയും ഇയ്യ് ദിവസം അങ്ങനെ എടുത്ത പണി തന്നെ എടുക്കണോ എന്താ വൃത്തിയുടെ പിന്നെപ്പോ ഞാനും കുട്ടിയും മാത്രാണെങ്കി കൊഴപ്പമില്ല മറ്റേ കുട്ടികളും ഉള്ള കാരണം ഇവരിങ്ങനെ പൊറത്തു പോവാ ചവിട്ടി വരിക അങ്ങനൊക്കെ ആയ കാരണേ എങ്ങനായാലും ഒരു വൃത്തികേട്ണ്ടാവും ഹലോ ഹലോ
ആഹ് കേൾക്കുന്നില്യാ
ആഹ് ഇപ്പം കേക്കുന്നുണ്ട് അതെ എങ്ങനെ ആയാലും ഒരു വൃ ചെറിയൊരു വൃ പൊറത്തുപോയിട്ട് ആ ചവിട്ടി വര്വാ പാടൊക്കെ ഉണ്ടാവും അത് കാരണം
പാടൊക്കെ ഉണ്ടാവും ആ അടി എന്താ ഇട്ടിക്കുന്ന അവിടെ ഇവിടെണെങ്കിൽ ടൈയിലാണ് വൈ റ്റു ആണ് വേഗം അറിയും ചളിആയാലൊക്കെ എപ്പോഴും ഒരു മോസായിട്ട് ഇങ്ങനെ ഇരിക്കും
വൈറ്റാണ്
ആഹ് തൊടച്ചും കൊണ്ടിങ്ങനെ നിക്കണം
അതെ അതെ ഉം
അവിടെ റൂ ആ ബസ്സൊക്കെ പോണ സൗണ്ട് കേൾക്കണ് വണ്ടി അടുത്താവൂല്ലെ
അയ് ശരി ആ നേരത്തെ ഈ ടൈമിലൊക്കെ വരോ
ഉം നേരത്ത് ഇപ്പൊ ഒരു മീൻ മീൻ വണ്ടി വന്നു പോയി ഇപ്പൊ അടുത്തത് വന്നതാണ്
ആ അപ്പ അങ്ങനാകുമ്പോൾ സുഖാണ് ഇവിടെ മീൻ ഇല്ലാഞ്ഞിട്ട് ഇന്നലേം മിനഞ്ഞാന്നും ഒന്നും മീൻകാരേ വന്നിട്ട
ആ മീൻകാര് വരും ദിവസ് സം വരും ഞാൻ പറഞ്ഞില്ലേ മീൻകാർ ദിവസം വരും പക്ഷെ വെല കാരണം നമുക്ക് വാങ്ങാൻ തോന്നൂല എന്നൊള്ളൂ.
വാങ്ങാൻ തോന്നൂല്ല അതന്നെ ആഹ്
പിന്നെ വെല കാരണം അത് മാത്രല്ല മീൻ കുറ ച്ച് കിട്ടുള്ളൂ അത്ര കൊടുത്ത് വെല കൊടുത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ കുറച്ചേള്ളൂ മീന്
ആഹ് ആഹ് ഞങ്ങളുടെ ഇവിടെ അടുത്തതൊക്കെ നല്ല മീൻ ഉണ്ട് ടൗണിലൊക്കെ പക്ഷെ എന്താ ച്ചാല് നല്ല ഐസ് ഇട്ട് കാണ്ട്
ആഹ് ആ അത് ഇപ്പ മീന് ട്രോളിങ് ആയ കാരണം ഇപ്പ അങ്ങനെ തന്നെയാണ് മീൻ കിട്ടുന്നത്. ഇപ്പൊ മത്തി മിഞ്ഞാന്ന് വാങ്ങിയ ആ നല്ല മീനാട്ടോ കാണാൻ നല്ല ഉഷ് ഷാറ് മത്തിയാണ് പക്ഷെ അതൊരു ഐസ്ഇ ട്ടിട്ടുള്ള ആ ഒരു ഫ്രഷ്നെസ് ഇല്ല എന്താ നല്ല പുതിയ പോലല്ല മീന് ആ തണുപ്പ് പോകുമ്പോ മീന്റെ ആ പഴയത് വരുന്നുണ്ട് ആഹ് ആഹ് അതന്നെ
വേറൊരു ചൊയാണ് വരുന്നേ
ആഹ് ഓല് നല്ല മീനാണ് നല്ല രസമുള്ള മീന ചൊമാമത്തി രസാഅത്രെ ഇത് കൊറേ കഴിഞ്ഞ കാരണം വല്യരു രുചി തോന്നീല്ല പിന്നെ രാവിലെ കടക്കും കുട്ടികളെ അയ്ന് ചെറുത് ഇതതവിടെ ഫോണ് ആയിട്ട് ഇരി കെടക്കുക എല്ലാതെ സംസാരിക്കാൻ അയ്ക്കൂല
ആയ്ക്കൂല
മറ്റോല് ആ മറ്റൊല് മദ്രസ് പോയിട്ടുണ്ട് അയ് പിന്നെ ഇന്നിപ്പോ ഞാൻ ഇവിടെ ശനീം ഞായറും ഒമ്പതര ഒമ്പതെമുക്കാലൊക്കെ ആകും
ഉം ഇവിടെ ഞായറാഴ്ച ആ ഇവിടെ ഞായറാഴ്ച എട്ട് മണിക്കാണ് അല്ലാഞ്ഞാല് ഏഴരക്ക് തൊടങ്ങും ഞായറാഴച്ച എട്ട് മണിക്കാണ് തൊടങ്ങല് എട്ട് മണിക്ക് തൊടങ്ങിയിട്ട് പത്തരയ്ക്ക് വിടും ഇസ്കൂള് ഇള്ള ദിവസം ആകുമ്പോലേ ഏഴരക്ക്‌ ആഹ് ഇസ്കൂൾ ഉള്ള ദിവസ് ഏഴരക്ക് ഏരക്ക് തുടങ്ങിയാല് പിന്നെ ഒരു ഒമ്പതര ഒൻപതരക്ക് വിടും കുട്ടികൾക്ക് ഉള്ളർക്ക് വണ്ടി വരുന്നവരൊക്കെല്ലേ സ്കൂൾ ഉള്ളൂ വണ്ടി വരുന്നവരേ
ആഹ് അതെ ഇവടെ മസ് സ്കൂള് സ്കൂള ഉണ്ടാവകുമ്പോൾ ഏഴേകാൽ അല്ല ആറേകാലിന് വണ്ടി വരും മദ്രസ വണ്ടി വരും ആറേകാലുട്ട് എ ട്ട് അഹ് എട്ടര ആവുമ്പ ൾത്തിന് മദ്രസ വിടും അത്രയേ ഉള്ളൂ ടൈം മ് കുറ ച്ച് ടൈമ മദ്രസ എടുക്കുന്നുള്ളൂ പിന്നെ ഈ ശനിയും ഞായറും ആണ് ഏഴരക്ക് മദ്രസ തുടങ്ങിയാല് ഒമ്പതേ മുക്കാൽ വരെ എടുക്കും ശനിയും ഞായറും രണ്ടു ദിവസംങ്ങളിൽ മാത്രം ആ അടുത്തന്നെ ആണ് പക്ഷെ നമു ക്ക് രാവിലെ ആ അടുത്ത തന്നെയാണ് പക്ഷെ
ആഹ് ഇവിടെ അടുത്ത തന്നെയാണ് പക്ഷെ ഇപ്പ മഴ ഉ മഴയൊക്കെ ആവുമ്പള്
ആഹ്
പോണ കാണുമ്പോൾ അവൾക്ക് വണ്ടിലാക്കിട്ട് രണ്ട് പ്രാവശ്യം വണ്ടിൽ സ് സ്കൂൾ ക്കും അടുത്ത് തന്നെയാണ് സ്കൂളും മദ്രസ സ്കൂൾ അങ്ങനെ വണ്ടിയിലാക്കിയിട്ട് രണ്ട് പ്രാവശ്യ ആക്കിയിട്ട് മോള് ഇറങ്ങി വണ്ടീന്ന് എറങ്ങി വണ്ടി പോകൂല്ലന്ന് പറഞ്ഞു ഫ്രണ്ടാളെ കൂടെ നടന്നേ പോവുള്ളു പറഞ്ഞു
ആഹ് ഇതിവടെ വരെ നേരത്തെ ഈ മദ്രസ അതാണ് നമ്മക്ക് എടങ്ങാറ് തോന്നു ഇപ്പൊ മദ്രസ്ക്ക് ഏഹ് വണ്ടി ഏൽപ്പിച്ചിക്കാണ് എന്താച്ച ഇവടെ ഇടെ ഈ ആറേകാലിന് മദ്രസ് പോണം ഇവടന്ന് ആറേ പത്താവുമ്പഴത്തും മദ്രസ്പോണം അപ്പോ ചെലെ ചില മാസങ്ങളിലൊക്കെ ആറേ പത്തൊക്കെ ആകുമ്പോതൊ നേരം വെളത്ത പോലെ ഉണ്ടാവില്ലല്ലോ നല്ല ഇരുട്ടായിരിക്കും ആഹ് ഇപ് ഇപ്പൊ നല്ല വെളിച്ചം ആറുമണിയൊക്കെ ആവുമ്പോത്തിന്ന്നല്ല വെളിച്ചം വരുംട്ടോ പക്ഷേ ചില മാസങ്ങളിലൊന്നും അങ്ങനെല്ലല്ലോ അപ്പോൾ ഞമൾക്ക് ഈ നായ്ക്കള ശല്യണ്ട് നന്നായിട്ട് അത് കാരണം ഇവരെ ഒറ്റക്ക് പറഞ്ഞക്കാൻ പേടിയാണ് അപ്പൊ പോവുമ്പോ ഓട്ടോറിക്ഷ ഏൽപ്പിച്ചക്കയാണ് വരുമ്പോം നടന്ന് വരും വരുമ്പോം പിന്നെ അല്ല ആളുകളൊക്കെ കടകളൊക്കെ തുറന്ന്
ഉ ഇപ്പ ഇെ സ്കൂൾക്ക് മദർസിക്കാര് ഒന്നാണ്ട് ഒന്നാണ്ട് പോണേന് വരെ നല്ല പൈസയാണ് അടുത്തായി -
ആ അതാണ് ആ പൈസയാണ് ആ അത്ണ്ട് ഞങ്ങക്ക് ഇവിടെ അടുത്താണ് പക്ഷെ നൂറ്റിമ്പത് റു പ്യ ഒരാൾക്ക് കൊടുക്കണം അടുത്ത തന്നെയാണ് അങ്ങോട്ട് പോന്നത് മാത്രം ഇങ്ങോട്ടില്ല ആ അത്ണ്ട് അത് ഗൂഗിൾ പേ ണ്ട് ആഹ് ഇതിപ്പോ പോവാൻ മാത്രേ ഉള്ളൂ അതുകൊണ്ട് ഒരു കുട്ടിക്ക് നൂറ്റി അയമ്പത് ഇപ്പം ഇവിടെപ്പ ഇന്റെറെ ഒരു കുട്ടി മാത്രേ ഉള്ളൂ മദ്ദ്രസ ക്ക് പോവാനുള്ളത് അതുകൊണ്ട് പിന്നെ നൂറ്റിമ്പത് മതി മാസം മാസം നൂറ്റിമ്പത്ട്ടോ അപ്പൊ ഒന്ന് നീങ്ങാൻ തന്നെയുള്ളു ഹലോ ഹലോ ഹലോ ഹലോ ഹലോ
കേൾക്കുന്നില്ല
ആഹ് എടക്കൊന്ന് കേൾക്കാതാവുന്നുണ്ട്
ആഹ് റേഞ്ച് കുറവുണ്ടായിട്ടന്നാവോ
ആഹ്
മൂത്തോൾക്ക് ട്യൂഷൻ ഉണ്ട് അപ്പോള് രാ ഇന്നലെയക്കത്തെ ബിരിയാണി ചൂടാക്കി തിന്ന് കണ്ട് ഇപ്പോള് പോയി
ഏഹ് അപ്പൊ എത്ര മണി വരെ ഉണ്ടാവും ട്യൂഷന്
ഓള്ക്ക് സ്കൂള് ലീവ്ള്ള ദിവസം ഇന്ന് സ്കൂളില്ല ക്ലാസ് ഇല്ല ക്ലാസ്ണ്ടാവുമ്പോള് ഏഴര ക്ക്‌ പോയിട്ടേ പിന്നെ നേരെ അവിടുന്ന് സ്കൂൾക്ക് പോവും. ഇസ്കൂളിന്റെ തായെ തന്നെയാണ് അതിന്റെ ട്യൂഷന്റെത് പഠിപ്പിക്കണ്. ആഹ്. പിന്നെ സ്കൂൾ ഇല്ലാത്ത ദിവസം ഇന്നിപ്പോ എട്ട് മണിക്ക് പോയി. എട്ട് മണിക്ക് എട്ട് മണിന്റെ മുന്നേ വരും വണ്ടി അയിനേ പോലെ പിന്നെ ഒരു പത്ത് ആഹ്. ആഹ് ട്യൂഷന് വണ്ടിക്ക് ആക്കിതാണ് മറ്റ്. മറ്റേത് സ്കൂൾ ബസ്സിനാ പോയിരുന്നതേ ഇപ്പോ ഈ സ്കൂള് തൊറന്നേപ്പളെ ഇസ് ഞങ്ങള് വണ്ടികാക്കി. ഏഴരക്ക്‌ പോണം ആഹ് അപ്പോ പിന്നെ സ്കൂൾ ബസ്സിന് പോവാൻ പറ്റൂല്ല. ആഹ് വേറെ കുട്ടികളുണ്ട് പത്ത് കുട്ട്യാളുണ്ട്.
ആഹ്, അപ്പ പിന്നെ സുഖാണ്. ആഹ് പിന്നെ സമാ മറ്റേ പെൺകൂട്ട്ളേ ഒറ്റക്ക് വിടുമ്പോഴും നമക്ക് സമാധാനം കിട്ടൂല. ആഹ് ഇതാവുമ്പോ ആഹ്
അത് തീരെ തിന്നാനും കുടിക്കാനൊന്നും നേരല്യാ. നിന്ന് നിന്നുങ്ങാണ്ട് വെള്ളം കുടി ച്ച് അങ്ങ്ട് ഓടലാണ്
ആഹ് പത്താം ക്ലാസ് ആവുമ്പോ ഇവർക്ക് ടൈമുണ്ടാവൂല
പത്താം ക്ലാസ് ആവുമ്പ ടൈമുല്ല. പിന്നെ പിന്നെ രാത് ത്രി ആണെന്നുണ്ടെങ്കി കൊറേ എയ്താനും. ഒർ ക്കും കൊറവാണ് നേരത്തെ നീച്ച ആറരക്കാണ് ഔൾക്ക് മദ്രസേ അവളും ഒൻപിയിലാണ് മദ്രസേൽ ആറര ക്ക്‌ ഓള് മദ്രസ്സ്ക്ക് പോകും. മദ്രസക്ക് പോയാല് എട്ടണി ആവുമ്പോത്തേന് തിരിച്ച് വന്നാല്, ആ ലന്നേ ചായക്കെ കുടിച്ച് അല്ലല്ല രാവിലെ സുബഹിക്കാറരക്ക്. ആഹ്
ആഹ് ഇബിടെ അങ്ങനെയൊന്നുല്ല. ഇവിടെ ഇവിടെ എല്ലാവർക്കും ഒരേ പോലെയാണ്. പ്ലസ് ടു വരെ മദ്രസണ്ട് പക്ഷേ എല്ലാർക്കും ഒരു ടൈമിലാണ്. ആറേകാല് ന് എല്ലാർക്കും മദ്രസ് പോണം എട്ടര എട്ടേ മുക്ക് ക്കാലാവുമ്പോഴത്തിന് എല്ലാര്തും വിടും അപ്പോ പിന്നെ ഇപ്പോ വ് ഏട്ടന്റെ മോൾ ഇപ്പോ പത്താം ക്ലാസിലാണ്. മദ്രസിലും പത്താം ക്ലാസ്സിലാണ്. ഓൾക്ക് ഇതേ ഇതുപോലെ രാവിലെ ഇത് ഇതെല്ലാർക്കും പോകുന്നപോലെ പോണം. പക്ഷേ എട്ട് മണിയാകുമ്പോത്തനും ഓൾക്ക് മദ്രസ്സ എട്ട് എട്ട് മണിയാമ്പത്തിനും വിട്ടോള് അവിടുന്ന് അങ്ങന ട്യൂഷന് പോവും.
ആഹ് ആഹ്
സ്കൂളിൽ തന്നെയാണ് ട്യൂഷനും. ഇന്നിട്ട് പിന്നെ പത്തരയ്ക്കാ ക്ലാസ് തൊടങ്ങാ
തൊടങ്ങണന്നത്. ഈ ഇസ്കൂൾത്തെ ഇപ്പ മോള് പറയണത് ക്ലാസ്സില് ഇടുക്കണത് ഒന്നും മനസിലാവണില്ലാ. ഇസ്കൂള്ല് ക്ലാസില് പിന്ന ഒന്നും മനസിലാവ്ണില്ല. ട്യൂഷൻന് പഠപ്പിക്കുന്നതാണ് മണ്ടയിൽ കേറുന്നത് ന്ന്.
ഇസ്കൂളില് പഠിപ്പിക്കണതും വിത്യാസണ്ട്. ട്യൂഷൻ സെന്ററില് പഠിപ്പിക്കണതും വിത്യാസണ്ട് പറഞ്ഞു. അപ്പ ഞാൻ പറഞ്ഞു, ട്യൂഷൻന് ചേർത്തിയതും നല്ലതന്നെയാണ് മക്കൾക്ക്. കൊർച്ചെങ്കിലും ഒരു മാർ കാണുന്നുണ്ടെങ്കില് വീട്ടിന്ന് പഠിക്കിലില്ല. വീട്ടിന്ന് ഇതന്നെ ഈ ഫോണായിട്ട് ഇങ്ങനെ ഇരിക്കൂ
ആഹ് അതാണ് കുട്ട്യള്. ഇപ്പോ ആഹ്. ഇപ്പം ഇവര് ഇവിടെ പിന്നെ ഏട്ടനും പെണ്ണുങ്ങളും ഹജ്ജിന് പോയ കാരണം ഇപ്പ ന്റെ ടുത്താണ് ഏട്ടന്റെ ഓലെ മോളുള്ളത്. ആഹ് തീരെ പഠിക്കൂല. പ പത്താംക്ലാസ്സിലാണ്. പിന്നെ ഇംഗ്ലീഷ് മീഡിയാണ് പത്താം ക്ലാസ്സില്. അപ്പോ കുട്ടികൾക്ക് പഠിച്ചാലല്ലേ എന്തേലും കിട്ടുള്ളൂ. ഈ കുട്ടി ഒന്നും പഠിക്കൂല്ല.
ആഹ്. പിന്നെ ഞമ്മള് ഞമ്മള് ഏഹ് ഞമ്മളെ മക്കളോട് പറയണ മാതിരി കൂടുതല് ഇങ്ങട്ട് പറയാൻ പറ്റൂല്ലല്ലോ. അപ്പോ മക്കൾക്കും വിചാരിച്ചൂടേ ഞങ്ങൾ ഇവടെ നിന്നിട്ടാണ്
ആഹ് നിന്നിട്ടാണ്. പിന്നെ അതല്ലോല ഇമ്മിം ഇപ്പ ഇല്ലാ ത്ത ഇതില് നമ്മളിപ്പോ അങ്ങനെ പറഞ്ഞാ ഓരുക്ക് സങ്കടം വരും. അത് കാരണം എനിക്കൊന്നും പറയാനും പറ്റൂല്ല. ഒന്നും പ പഠിക്കു, പോ പോവൂല്ല. സ്കൂൾക്ക് പോവാനും മടിയാണ് ഭയങ്ക ഭയങ്കര മടിയ സ്കൂളുക്ക്‌ പോകാന് സ്കൂൾക്ക് പോകുമ്പോ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട്
അവരാകുമ്പോളാണ് പ്ര
ആഹ് അതാണ് പക്ഷേ പഠിക്കാൻ നല്ല ആ നല്ല പഠിക്കുന്ന കു ട്ടിയാണ് നല്ല മണ്ടയാണ് പക്ഷേ സ്കൂൾക്ക് പോവാനൊക്കെ ഭയങ്കര മടിയാ അപ്പോ മദ്രസ വിട്ട് വന്നാൽ എന്തേലും കാരണം കുട്ടി ഉണ്ടാക്കും തലവേദനയാണ് അവിടെ വേദനയാണ് ഇവിടെ വേദനയാണ്
ആഹ് എ എന്റെ മോന് ദെർസിലാണ് അവനിപ്പോ ലീവിന് വന്നതാ അവന് നാളെ പോകും ഉം ഓന്
എത്ര എത്രാം എത്രാം ക്ലാസ്സിലാണ് ഒമ്പ ആ അയ് ശരി
ഒൻമ്പയിലണ് സ്കൂളില് പിന്നെ മദ്രസയിൽ കൊണ്ടോയി ആക്കിയതാ
ആഹ് അവിടെ ഇത് തന്നെ സ്കൂള് ഹോസ്റ്റലിൽ ആണ് എന്റെ ആഹ്
സമസ്തന്റെ ഒരു ഇതിയിലാണ് സീതാലിക്കുട്ടി ഫൈസീന്ന് പറഞ്ഞ അവര്
ആഹ്
ഉസ്താദ് ആഹ്
ആഹ് അത് തന്നേ ഇബരെ ആൺകുട്ടികൾ തന്നെ നമ്മക്ക് ഇവിടെ നിർത്താനും പേടിയാണേ ഇവിടെ ഈ പിന്നെ മോനെ ഞാനിപ്പോ ആഹ് അതാണ്
കുളിക്കാൻ പോകല് മെയിൻ
ആഹ് അതാണ് ഇപ്പോ എന്റെ രണ്ടാമത്തെ ആളെ അതെ സ്കൂള് ഇപ്പോ ഈ പ്രാവിശ്യം ചേർത്തണ്ട പത്ത് കഴിഞ്ഞ് എസ് എൽ സി കഴിഞ്ഞ് ചേർക്കാൻ വിചാരിച്ചിട്ടായിരുന്നു ഇവിടെ ഞാനും ചെറിയ രണ്ട് പെൺകു ട്ടികളുമാണ് ഉള്ളത് അപ്പോ അത് കാരണം ഓൻ ഇബടെ നിന്നോട്ടേന്ന് പറഞ്ഞതായിരുന്നു പക്ഷേ ഇവന് നമ്മള് കാണാ തെ അറിയാതൊക്കെ പോവും സ്കൂള് വിട്ട് വന്നാ എന്നും പന്ത് കളിക്കാൻ പോവും
ആഹ് ആഹ്
എന്നും പന്ത് കളിക്കാൻ പോവും പന്ത് കളിക്കാൻ പോയാൽ പിന്നെ മാര് പിന്നെ പേടിച്ചിട്ട് ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ എ
ആഹ് അങ്ങനെ തന്നെയായിയിരുന്നു എന്റെ മോനും ആദ്യം ദർസയിൽ കൊണ്ട്‌ പോയി ആക്കണെ മുന്നെ മാ ബാങ്ക് കൊടുക്കും പെരേന്റെ ഉള്ളിക്ക് കേറണോന്നുണ്ടെങ്കില് കറക്റ്റ് ടൈമിന് ഭക്ഷണം കഴിക്കാനൊക്കെ വരും ചോറുണ്ണാൻ വരും കഞ്ഞി കുടി ക്കാൻ വരും അതൊക്കെ വരും പിന്നെ ആളെ കാണൂല്ല
ആഹ് അതന്നെ പിന്നെ ഫോണ് കിട്ടിയ പിന്നെ കൊറച്ച് നേരം ഇരിക്കും ഫോണ് കൊടുക്കൂല്ല അപ്പോ അത് കാരണം അങ്ങോട്ട് പോകും സ്കൂള് ഇല്ലെങ്കിൽ പിന്നെ പറയണ്ട പിന്നെ ഇവിടെ കുളങ്ങള് പാടങ്ങളൊക്കെ നറഞ്ഞു നിക്കയാണ് കുളങ്ങളൊക്കെ അടുത്തടുത്തുണ്ട് ഞമ്മളൊന്നും അറിയാതെ പോയി ഒരു നീന്തം പഠി
ഓര് വെള്ളത്തിൽ പോയി കളിക്കണെ
ആഹ് അത് കാരണം അത് പേടിച്ചിട്ട് മാത്രവാണ് ഈ പ്രാവശ്യം കൊണ്ടെയാക്കിയത് എന്നാ ശരി ട്ടോ
ആഹ് അന്നാ ശരി ഓക്കെ
ആഹ് ഓക്കേ
ശരി ആഹ്